ഹലോ
ഹലോ
ആഹ കേക്കണില്ലേ കേക്കണില്ലേ
ഹലോ
കേക്കണില്ലേ ഹലോ
ആണ്ടണ്ട്
ആഹ ചായ കുടിച്ചോ
കേക്കണുണ്ടടി ചായകുടിചോണ്ടിരിക്കാ
എന്താ കടി
എന്താ കടി
ഇവിടെ ചപ്പാത്തി ചപ്പാത്തിയും കടലയും
ഉം കറി
അവിടെ എന്താ
ഉം അപ്പൊ ചപ്പാത്തിക്ക് കടല രസംണ്ടാവോ
രസം ഉണ്ടാക്കതന്നെ കൊഴപ്പൊന്നുമില്ല ഞാനും കുട്ടിയലും അല്ലേ അവര് കൊഴപ്പൊന്നും പറഞ്ഞില്ല
ഇവിടെ ദോശ ഇഡ്ലി
ഉം അയിക് എന്താ കറി
ഉം ആ കറി ഉള്ളീം തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ അത്
ആഹ് ആത്ശരി എല്ലാ ആക്കണ് വെള്ളം അട്പ്പാത് വെചക്കുണു അത് തെളച്ചിട്ട് വേണം അരി അടപ്പ ത്ത് ഇടാൻ ഉച്ചക്ക് കുമ്പങ്ങ കറിയോ
ഉം
അല്ലെങ്കിൽ എന്തേലുംലൊക്കെ വെക്കണന്ന് ഇന്നലെത്തെ മീൻ
ആഹ് ഉം ഒക്കെ അടപ്പതാ ആക്കല്ല്
അല്ല ചോറും വെള്ളം മാത്രം അടുപ്പത്ത് മറ്റേതൊക്കെ ഗ്യാസ്മെ-
അങ്ങനെ ഉം വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടില് എല്ലാരും ഉണ്ട് ഞാന്-
ആഹ് ഉം
! ! ! ! ! ! ! ഏട്ടന്ണ്ട്, ഏട്ടൻ വേറെ പൊയ്ക്ക്ണു. ഏട്ടന് ഭാര്യണ്ട്. അവർക്കും മൂന്നുട്ട്യേള്ണ്ട്.
ആഹ്!
പിന്നെരു നാത്തൂന്ണ്ട്. അവര്ക്ക് രണ്ടുട്ട്യേള്ണ്ട്. അവരാസ് ! ! ! ! ! ! !
ഇവിട ആരൊക്കേ, വടെ ഞങ്ങള് വേറെ വീട് ഇരുന്നുകുണൂ. ഇവിടെപ്പൊ ഞാനും ന്റെ കുട്ട്യെളും. മാത്രള്ളൂ, പിന്നെ മാപ്ലകാക്കാക്ക് ലീവ്ണ്ടാവുമ്പോ വെരും, ഉസ്താദാണ്.
ഉം.
മ്മ്, ഇൻക്കും മൂന്ന് കുട്ട്യേള്ണ്ട്. ഒരാള് ഹിഫ്ള് പഠിക്കാൻ പോവാണ്. അങ്ങനെക്കെ പോണു, കാര്യങ്ങള്.
ആഹ്!
പിന്നെ, ഞ്ഞി എന്തൊക്കെ, വീട്ട്ക്കോവലില്ലേ?
ഇല്ല. എന്നാ എന്നെപ്പോരീസം മുഹറം ഒമ്പൊം പത്തിന്റേം ലീവിന്റന്ന് പോയിപ്പോന്ന്.
ആഹ്, അപ്പൊ നിക്കാൻ പോക്കില്ലേ, പ്പൊ സ്കൂളും മദർസേള്ള കാരണം പോകാൻ പറ്റ്ണ്ടാവൂല്ല ല്ലേ.
ഇല്ല, പ്പൊ പോവാൻ പറ്റൽല്ല. ഇഞ്ഞിപ്പൊ പെരിവാടിണ്ട്, പതിമൂന്നാന്തി ഒര് പെരിവാടിണ്ട്. അയിന് പോണം. മ്മാന്റെ അനിയത്തിടെ മകന്റെ എൻഗേജ്മെന്റ്ണ്ട്.
ആഹ്!
അയ്ന് പോണം. ഇൻഷാ അള്ളാ.
സൊക്കെട്ത്തോ?
അയ്ന് ഡ്രസ്സൊന്നുട്ത്ത്ട്ടില്ല. ല്ല ഡ്രസ്സ്ട്ടിട്ട് പോണം.
പ്പൊ ന്തെട്ക്കില്ല്യെ.
ഉ ഉം, പെരുന്നാക്ക് എടുത്തത്ണ്ട് അതിട്ടിട്ട് പോണം.
അങ്ങനെ അപ്പൊ ഡ്രസ്സ് കോടൊന്നുംണ്ടാവൂലാ, ണ്ടാവൂലല്ലേ.
ഏയ്, കല്ല്യാണല്ലല്ലേ, എൻഗേജ്മെന്റല്ലേ കല്ല്യാണ്ത്തിനല്ലേ, അവളെ ആങ്ങൾടെ കല്ല്യാണണ്ടത്രേ, അപ്പൊഞ്ഞ് അയ്ന്റെടേക്കൂടെ ത് നടത്ത.
ആഹ് എൻഗേജ്മെന്റ്
ഉം.
ന്നട്ട് കല്യാണം ഇഞ്ഞെപ്പ്ളാ
കല്ല്യാണാറ് മാസം കയ്ഞ്ഞ്ട്ട്.
ആഹ്, അയ്ശെരി. അപ്പൊ ഓനെന്താ പണി.
ഓന് സ്കൂൾല്ലേ എന്താ ഈ ന്ന ബടെ ഒര് സ്കൂൾ സ്കൂള്ണ്ടല്ലോ. ന്താപ്പൊ അയ്‌ന് പറാ, പടച്ചോനെ എവിടെ പേര്ക്ക് നേരെ അറീലട്ടോ. ആഹ്, അങ്ങൻത്തൊര് സ്കൂൾല് ബസ് ഡ്രൈവറായിട്ട് പോവ്ണ്ട്. പിന്നേ, കോഴിക്ക് കോഴിക്കച്ചോടംണ്ട്.
ആഹ്, അയ്ശെരി, ഓലെ കടേ?
ആഹ്, ഓല് കോ ർച്ചെ അല്ലാ, അവര് ന്താ സുന്താള് ങ്ങനെ എറക്കി കൊട്ക്കാണ്. വേറൊരാളെ കടേക്ക് ങ്ങനെ എർക്കി കൊട്
ആഹ്, ആഹ്, ആഹ്, ആഹ്, ആഹ് അങ്ങനെ, പിന്നെ മഴൊക്കെണ്ടാ ണ്ട്?
ല്ല, പ്പം മഴല്ല.
ആഹ്, കുട്ട്യേള്പ്പൊന്ന് സ്കൂളില്ലാത്തോണ്ട് ങ്ങനെ തെരക്കുണ്ടാവുലേ അവടെ.
ആവോ, ഇഷ്ടംപോലെണ്ട്.
ആഹ്, വികൃതിയൊക്കെണ്ടോ?
വികൃതിപ്പെന്ന് വികൃതി ഒന്നും അട്ച്ചിട്ടില്ല. ഓളെ മൂത്താപ്പാന്റെ പെ വീട്ട്ക്കോയ്ക്കാ. അവിടെഞ്ഞിപ്പോ വികൃതിയട്ടാണെങ്കി എന്താ അറിയൂല. ഇല്ല അവിടെ പിന്നെ വല്ലാതെ വികൃതിയാട്ടലില്ല ഇവിടെയാവുപോ. ഓക്കെ കാട്ടിന്ന്.
ആഹ ഇവടെതാ ഒക്കെ സിറ്റ് ഔട്ടില്ണ്ട് കളിക്കുണു
കൊഴപ്പൊന്നുല്ല.
ആ ഉം ഓക്കേ സിറ്റ്ഔട്ടില് ഇര്ത്തലാ. പിന്നെല്ല നല്ല വികൃതിയാട്ടും. രണ്ടെണ്ണം കൂടി ഉം.
അത് ശെരിഞ്ഞിന്ന് ഉച്ചവുപക്കന്താ.
ഉച്ചാമ്പഴക്ക് ബീഫ് വള്ളത്തിൽ ഇട്ടിട്ട്ണ്ട്. ബീഫ് വള്ളത്തിൽ ഇട്ടിട്ട്ണ്ട് അഹ് എന്ത് എന്താ കാക്കു പറഞ്ഞിട്ട്ണ്ട് ചില്ലി ഉണ്ടാക്കാനാ പറഞ്ഞിക്കണത്. ഇഞ്ഞി ആ ചില്ലി ഉണ്ടാക്കണം കുമ്പളങ്ക ചെറിയൊരു മുറി ഇരുന്നീരുന്നു. അത് കറിണ്ടാക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചക്കുണു. ഹലോ. കേക്ക്ണില്ലേ.
ഹലോ
പടികളുണ്ട് അതെ എടുക്കാൻ വേണ്ടീട്ട് അവിടെപോയപ്പ. ഓ എന്താ റേഞ്ച് പോവയാണ്. റൂമില് കൊറച്ച് കുട്ടിള് കുറച്ച് പര്ത്തി ച്ചിട്ടുണ്ട് അത് നേരെയാക്കാൻ പോയപ്പോ അവിടെ പോയപ്പോ റേഞ്ച് പോവുവാണ്.
ആഹ ഇങ്ങോട്ടൊന്നും കേട്ടില്ല.
ആ അതാണ് കേക്കാത്തേ, പറയ്ണത് കേക്കാത്ത അതോണ്ടാണ്. ആ് അവ്ടെ കറന്റക്കെ ഇണ്ട് ഇൻവേട്ടർകാരണം അറിയില്ല കറണ്ട്റ് പോണതൊന്നും.
ആ അങ്ങനെ
പിന്നെപ്പോ പകല് ല ലൈറ്റ് ഒന്നും ഇടൂലല്ലോ.
ഹു ഹും. ഞാൻ ഇബടെ അടുക്കളയില് എപ്പളും ലൈറ്റ് ഇട്ടു കൊണ്ടാ.
അള്ളാ ഇന്റെ താത്തേണ് അങ്ങനെ.
പ്പംന്ന് പോണോട്ത്ത്ക്കൂടെ ലൈറ്റ് വേണ്ടി വരുലേ
ഇന്റെമ്മ
ഞാനും അങ്ങേ തന്നെ ഞാനും അങ്ങേ തന്നെ എവിടെയാണെങ്കി എങ്കിലും എവിട്ക്കാ പോണെച്ചാലും അവടെ എക്ക എക്കെ ലേറ്റ് വാണം.
ഉം നല്ല ഇടങ്ങേറാണതേ. കറന്റെ്പില് യാകൂടെ വര്ന്ന് ന്ന അറിയില്ല.
അങ്ങനെ.
അത്ക്ക് ഇഷ്ട്ടല്ലാട്ടോ പൊതുവേ അങ്ങനെ
ഉം ഉം കാക്കൂനേ അങ്ങനെയാണ് ലൈറ്റേ പറ്റൂല.
ആഹ്
ഒക്കേ എല്ലാട്ത്തുംപോയിലൈറ്റ്ഓഫാ ആക്കും.
സെക്യൂരിറ്റി പണി ഞാനാണ് അങ്ങനെ കുടി പോയെ ഇങ്ങട്ട്ന്റെ താത്ത പറേംജൂം. ഓള് വന്ന് ലെയ്റ്റട്ത്തലൊട്ങ്ങീണ്.
ആണ്.
ഇക്കന്നെരു ഒരു തോയ്രക്കേടാണ്. പകലൊക്കെ ഇങ്ങനെ ലൈറ്റ്ട്ടകുംബ്ലെ
അത് ശെരി ഇക്കാണെങ്കി എല്ലാട്ത്തും നട ഇന്നാ അട്ക്കളേലോ. ട്ടോ ജനൽ തുറന്നിട്ടാലും വല്യ ലൈറ്റ് ഒന്നും കിട്ടൂല ഇന്ന ലൈ ലൈറ്റ് വാണ്ടാത്ത ഒരു കാലായിറ്റൊക്കെ ധാളായികാരം പക്ഷേ ഇക്ക് ലേറ്റ് വാണം നല്ലോണം.
അത് ശരി
ഉം അങ്ങനെ
വൈന്നേരത്ത്ക്ക്ന്നട്ട് ഞ്ഞ് ത് വെച്ചത് ബാക്കിണ്ടാവൂല്ലേ
വൈന്നേരത്ത്ക്കെന്താന്ന് തിപ്പോ ഞാനിപ്പ ഞ്ഞി അച്ചാർടാൻ നിക്കാ. മാങ്ങഞ്ചി ഇണ്ട്. എന്ന് എടു പ്പെച്ചതാന്നറിയോ പർച്ചിട്ട് അത് - -
അത്ശരി
വരത്തില്ല തൊലിച്ച് കഴഞ്ഞിട്ട് ഫ്രിജ് വച്ച് തൊലി കളഞ്ഞിട്ട് നിയിപ്പൊ ബാക്കി തൊലി കളയട്ടെ. ന്നിട്ട് ഓൽക്ക് നല്ലഷ്ടാ കാക്കൂന്
അപ്പനി അതെങ്ങനെ, അതെങ്ങനെ അച്ചാറിടുക
അത് ഞമ്മള് സാധാ മാങ്ങച്ചാറൊക്കെ ട്ണ പോൽ തന്നെ ഇടാന്നിച്ചിട്ടാ ചിലോരിഞ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂട്ടൂല്ലേ ഞാനത്
ആഹ്
ഉം അപ്പതെട്ർത്ത് വേപ്പിന്റെല ഇട്ടിട്ട് ഞാനയ്ക്കച്ചാറ് പൊടിട്ടിട്ടേയ് ഉപ്പിട്ടിട്ട് സുറുക്ക ഇട്ടിട്ട് അയിക്കിടാനാ വിചാരിക്കണത്
ആഹ് ആഹ്
ഉം
അയ്ശരി
എന്താവുന്തോ. ഇബൽക്ക് എങ്ങനെ മാങ്ങഞ്ചി കൊടുത്താലും നല്ല ഇഷ്ടാ..
ആഹ്
അപ്പ പിന്നെ കുറേ ആയിക്കോണു എത്ര രണ്ടാഴ്ചത്തോളം ആയിട്ടുണ്ടാവും അവിടെ പറിച്ച് വച്ചിട്ട്
ആഹ്
ഉം ഏയ് അയിനി അന്ന് ഒലന്നെ ഇണ്ടാക്കാൻ അയച്ചില്ല അന്നോല് പകല് ഇങ്ങട്ട് വന്നീന്നു. അപ്പൊ ഇനി ഇപ്പ ണ്ടാക്കുന്നു വേണ്ടാ ർത്തിട്ടഅവടെ വെ ഇന്നെ കൊണ്ട്യ്യാങ്ങട്ട്
ഉം.. അപ്പ പിന്നെ കൊഴപ്പല്ലല്ലോ ഞാനത് അന്ന് ണ്ടാക്കാൻ നിന്നതാ. അപ്പം പിന്നെപ്പോല് ചോയ്ച്ചിട്ടൊന്നുല്ല മ് പിന്നെ ആ അ പിന്നെ അതല്ല എന്റെഷ്ടത്തിന് വേണ്ടീട്ട് ഇഷ്ടത്തോടുക്ക തന്നെ ഞാൻ പറിച്ചു ഓല് പറഞ്ഞിട്ടൊന്നല്ല അവൾക്കിഷ് ട്ടാണല്ലോ ന്ന് വിചാരിച്ചിട്ടേയ്
അത് ഈ പറച്ചതാ
ആഹ്
ആ പ്പൊ പിന്നെ കൊഴപ്പണ്ടാവൂല
ആഹ്, ഓല് പർച്ചെന്നൊന്നല്ല.. ത് ട്.. അർഞ്ഞിട്ട് ഓല് പറിച്ചന്നിട്ടൊന്നുല്ല ഓലന്ന് അതേമായിരി അതിന്റെ മുന്നേ ഏഹ് എന്നോട് പറിച്ചിട്ട് സമ്മന്തി അരക്കേന്ന് പറഞ്ഞിട്ട് പർച്ചു. പക്ഷെ അതാ ടൈമിക്ക് ഞാൻ മർന്നു. സമ്മന്തി അരച്ചിട്ടില്ല. മാപ്പളൊന്നും പറഞ്ഞിട്ടൊന്നുല്ല. അങ്ങനെ ചൂടാവലൊന്നുല്ല പ്പൊ
ആഹ്
ഉം...
ആഹ് ശരി
നങ്ങനെ എന്നിട്ട് കൂട്ടാൻ പണിയളൊന്നും തൊട്ത്താനായില്ലേ
ഇല്ല. ആക്ണൊള്ളൂ. പാത്രം കഴുകണം പോയിട്ട് വീതനം തൊടക്കണം വെള്ളം തലക്കാരായി അതിൽ നിരിടപ്പത്തിട്ട് പോക പിന്നെ അങ്ങോട്ട് നോക്ക കണ്ടാ കുട്ടികളുളളതല്ലേ
ഉം
സോയാബീൻ പൊര്ച്ചണം
ആഹ്, ഇന്നു സോയാബിയാ അപ്പൊ ഇന്നലെം സോയാബിയല്ലേരുന്നു.
ഇന്നലെ പൊരിച്ചാലല്ലേ സോയാബീ ആവുള്ളൂ അത് ഫ്രിഡ്ജില് അത് ഫ്രിഡ്ജില് എടുത്തുവച്ചു. ഇനി ഇന്ന് പൊരിക്കണം
ന്ന അങ്ങനെ
ഞ്ഞ് വള്ളം തിളച്ചുക്കുണു ഇപ്പോ വള്ളം തിളച്ച് മറിണ്ട് ഞ്ഞ് വള്ളം മുക്കണം അത്അക്കനെ അരി ആണ്ട് അടുപ്പത്ത് ഇട്ടാ ഉച്ചയ്ക്കക്ക് പിന്നെ അത് ആണ്ട് ആവും. ചോറാകും പിന്നെയിപ്പോ കൂട്ടാനല്ലേ മീൻകറി ഉണ്ടല്ലോ
ആഹ്
ഇപ്പം വൈകുന്നേരത്തേക്കല്ലേ പിന്നെ ക ഇവിടെ ആരും വല്ലാതെ പാരൂല. എനിക്കൊട്ട് പാരാനും പറ്റൂല്ലല്ലോ, ഞാനെങ്ങനെ ഒഴി ക്കലെന്നെല്ല കുട്ടികള് പിന്നെ പേരിനൊരു തുള്ളി
ങ്‌ഹാ
അത്രേള്ളൂ ഇപ്പൊ ഒന്നിനും ടേസ്റ്റ് ഇല്ലാതെ ആയിക്കുണു കഴിക്കാതെ കഴിക്കാതെ ആയിട്ടേ ഒന്നും ആവശ്യേല്ല, ഒന്നിനും ഒരു ടേസ്റ്റും ഇല്ലാതെ തന്നെ ഒരു സുഖല്ലാതെക്കുണു
ആഹ് ഇപ്പൊ വായ്ല് മുറിണ്ടോ
ഇല്ല കുറവുണ്ട്
ഉം
മരുന്നു ഗുളിക
ആഹ്
ഗുളിക
ആഹ് ഞ്ഞ് ഡോക്ടറെട്ത്ത്ക്ക് കൊണ്ടേ
ഏഹ്
ഡോക്ടറടുത്തേക്ക് ഇനി പോണ്ടേ
ആ പോണേ
ഉം
രണ്ട് മൂന്ന് ദിവസായി ഇങ്ങനെ പോണു ഇഞ്ഞ്പ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടല്ലേ പോവാൻ പറ്റുള്ളൂ
ആഹ് പിന്നെ കോഴിടെ ഒച്ച
അത് കോഴിയൊന്നുല്ല, അത് അപ്പുറത്തെ വീട്ടിത്തെയോ
ഉം
അപ്പറത്ത ഇവിടെ കോഴിയൊന്നുവില്ല മാണ്ട ഏ ഇവിടെ ഞങ്ങളന്നെ ഉള്ളു എന്റെ മൂത്തച്ഛൻ വന്നേക്കണു ഇന്ന്
ആ ആ
ബേക്കുബന്ന് എറ്ങ്ങ്ണ്. കാണ് ണുണ്ട്